ഹലോ
കേക്കാവോ
ആ കേൾക്കാം
ആ എന്തെടുക്ക എന്താ പരിപാടി
ഞാൻ പള്ളില് പള്ളിന്ന്പോയിട്ടില്ല വീ
ആഹ ഹാ ആ ഇന്ന് ഞാറാഴ്ച്ചായിരുന്നല്ലേ അമ്പൽത്തി പള്ളി പോയല്ലേ ആ ന്ന്ട്ട് കഴിഞ്ഞൊല്ലാം
എല്ലാം കഴിഞ് ഞങ്ങള ങ്ങനെകൊർച്ചേരം സംസാരിക്കുന്ന അറിയാലോ
ആഹ ഹ
ആ ഞാൻ തന്നെ
ആ ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചോ
പള്ളീന്ന് എഴുതിയതാ പുള്ളി പള്ളീന്ന് ങ്ങനെ കൊട്ക്ക്ന്ന്ണ്ടാവും പള്ളി കഴിഞ്ഞിട്ട്
ആണോ എന്തേര്ന്നു ഫുഡെന്തേര്ന്നു
ഫുഡ് കട്ടൻ കാപ്പി മീറ്റർ
ആഹാ അത് കൊള്ളാലോ നീ എന്താ പരിപാടി ഇന്ന് ഞായറാഴ്ചയായിട്ടെന്താ പരിപാടി
ഞായർഴ്ച്ചെന്താ പരിപാടിവൈകിട്ട് വീട്ട് പോം വീട്ടി പോയി എന്തെലും കഴിക്കണം അതെ പിന്നെ വൈകിട്ട് എറങ്ങ
ആ ഹ ഹ
ഉം നിനക്കെന്താ പരിപാടി
പരിപാടി എന്താ നാളെ എക്സാമ മീനെക്സാമ അപ്പൊ പ ആ അപ്പൊ അതിന്റെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു നാളേം കൂടെ ഉള്ളൂ ആ ഫൈനലെക്സാം സെമ്മെക്സാം സെമ്മ് തൊടങ്ങി തൊടങ്ങി ഞങ്ങക്ക് സെമ്മില് രണ്ട് എക്സാമല്ലെള്ളൂ അപ്പൊ ഒരെണ്ണം കഴിഞ്ഞു നാളെനി ഒരെണം കൂടി ഒണ്ട് ഉം അതൂടെകഴിഞ് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു പിന്നെപ്പം അടുത്തത് ഇനി ഒരു ആറു മാസം കഴിഞ് അടുത്ത എക്സമ്ഉള്ളു
ഉം
നാളത്തെ കൂടെ കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ട് ഇനിയിപ്പം ചിലപ്പോ നാട്ടിൽ വരായിരിക്കും ചിലപ്പോ ലീവ് കിട്ടുമായിരിക്കും
ഉം
ആഹ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ലീവ് കിട്ടും. പതിന ഇരുപതാം തിയതി ലീവ് ഉണ്ടെന്നാ പറഞ്ഞത് ഇപ്പോ പറയുന്നു. ഇപ്പൊ ലീവ് തന്ന് കഴിഞ്ഞാൽ ഓണത്തിന് ലീവ് കിട്ടത്തില്ല. അപ്പൊ അത് കാരണം ഓണ ത്തിന് ആക്കും. എന്നൊക്കെ പറയുന്നു കേട്ടു
അപ്പൊ ഓണത്തിന് അവൻ ലീവ് കിട്ടുവാന്നെ അതിക്കൂടുതൽ അവധി കിട്ടത്തില്ലേ
പിന്നവ ഒരുമിച്ച് തന്ന് കഴിഞ്ഞാല് ആഹ് അപ്പൊ അത് ലോങ് ലീവ് ആവും വലിയ ലീവായിപ്പോവും അപ്പൊ അത് കാരണം അവര് പറഞ്ഞേക്കുന്നത് ഈ ഒരു ലീവ് തന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതുകൂടെ ഒരുമിച്ചാക്കേണ്ടി വരും. അത് കാരണം അവർക്കത് പറ്റത്തില്ല.
ഉം
അത് കാരണം അവര് ഓണത്തിന്റെ മാത്രമാക്കും. പറഞ്ഞ് നോട്ടീസ് ഇട്ടിട്ടുണ്ട് മറ്റേ വാട്സപ്പില്.
അപ്പൊ ഓണത്തിന് കിട്ടത്തില്ലേ.
ഓണത്തിന് കിട്ടും ഓണത്തിന് പത്തു ദിവസം അല്ലെങ്കിൽ എല്ലാ വർഷം ഓണത്തിന് ലീവ് ഉള്ളതാണ്.
ആഹ് ഓക്കേ ഓക്കേ എത്ര ദിവസം കാണും.
പത്ത് ഈ പത്തു ദിവസം കാണുമായിരിക്കും ഈ വട്ടം ഓണത്തിന്.
അല്ലടാ ഇത്
എന്തുവാടാ
ഈ ഇതിന് അവധി എപ്പൊ കിട്ടും എത്ര ദിവസം.
സേം ബ്രേക്ക്‌ കോ സേം ബ്രേക്ക്‌ ലീവ് എന്താ പതിനാല് ദിവസം എന്നാ അവര് പറഞ്ഞ്. പക്ഷെ ഇപ്പൊ പറയുന്നു അത് കിട്ടത്തില്ലന്ന് പറയുന്നു ആഹ് അത് അത് കിട്ടത്തിലായിരിക്കും അത് പറയുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന്റെ ലീവ് തന്നു കഴിഞ്ഞാ ഓണം ലീവ് കാണത്തില്ല.
ആഹ് ഓക്കെ ഓക്കെ
അപ്പോ ഓത്തിന് ലീവ് അലെങ്കിലും കിട്ടണ്ടേതല്ലേ.
അപ്പൊ നാല് ദിവസം കാണും. ഈ പത്ത് പതിനാല് ദിവസം എന്ന് പറയുമ്പോ പത്ത് ദിവസം ഓണത്തിന് കുട്ടിയിട്ടാണു പറയുന്നത്.
ആഹ് അതായിരിക്കും. ഉം
കഴിച്ചോ?.
കഴിച്ചില്ലടാ. കഴിക്കാൻ രാവിലത്തെ ഇന്ന് ബ്രഡായിരുന്നു. ഞായറാഴ്ചയല്ലായിരുന്നു അപ്പൊ ബ്രഡായിയിരുന്നു. അപ്പ ഉച്ച ക്കത്തെ കഴിക്കണം ഇനി
ഉം ഉം
ച്ചക്കത്തിനി ഒന്നര രണ്ടു മണിയാകും കഴിക്കുമ്പോ. ഞാനിപ്പോ എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ എക് എക്സാം ഒമ്പത് മണിക്ക്. ഉം നിന്റെ എക്സാമും കാര്യങ്ങളുല്ലാം കഴിഞ്ഞോ?.
എന്റെ കഴിഞ്ഞ് ഞാട നാളെ എനിക്ക് ഒരു ഇന്റർവ്യുണ്ടടാ.
ഏഹ് ഇന്റർവ്യൂ ഉണ്ടോ ആഹാ എവിടെയായിട്ടാ. ആഹ് എല്ലാം നോക്കിയോ?.
ഇന്റർവ്യൂ ആയിട്ട് അവിടെ ഇല്ല എനിക്ക് ക്ലാസാടാ ക്ലാസ് മാത്രേ ഉള്ളൂ ഇന്റർവൂ എന്ന് പറഞ്ഞ ചുമ്മാ ഇന്റർവ്യൂന്ന് പറഞ്ഞ് വിളിക്കത്തേള്ളൂ.
ആഹ് എന്നിട്ട് അവിടെ നിന്ന് ക്ലാസ് എടുക്കുമായിരിക്കുമല്ലോ? അതിനെ കുറച്ച് പറയാൻ വേണ്ടി. ആഹ് നീ എന്തിൻ്റെ ഇപ്പ പോന്നേ.
ഇന്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഇന്റർവ്യൂക്ക് തയ്യാറാക്കിയിരിക്കുവ.
ആഹ് എന്തിന്റെ ഇപ്പൊ പോന്നേ. ആഹ് അതിന്റ നീ പോവാൻ പോവാൻ തുടങ്ങിയോ?.
തുടങ്ങിയില്ല അത് ലാസ്റ്റ് ഇവര് വിളിക്കും ഇൻ്റർവ്യൂന് ലാസ്റ്റിന് ഇ വിളിച്ച് ഞാൻ ഇഞ്ഞിപ്പോ രണ്ടു മാസം.
എന്തെങ്കിലും കൊടുക്കും.
അതാ അതൊക്കെ ശരിയാടാ അത് ചെറിയ ഗൂഗിളിൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു.
ആഹ ഹാ ആഹ ഹാ
അപ്പൊ അത് ശരിയരുന്നു കഴിഞ്ഞ ദിവസം
ആണല്ലേ ആ
ഉം
നിന്റെ പാസ്പോർട്ടിന്റെ കാര്യൊക്കെ ശരിയായിരുന്നു
പാസ്പോർട്ട് റെഡിയാക്കി കിട്ടിയാൽ മതിയായിരുന്നു
ആഹ് ഓഹോ അപ്പൊ എന്നത്തേക്കാ അതില്ലാന്നാ പറഞ്ഞേക്കുന്നത്
ആഹ്
എന്നത്തേക്ക് ചെല്ലാെനാ പറഞ്ഞ ഇതിന്റെ എം ആർ എഫിന്റെ നാളെയ ആണോ ആ
ഉം
ഉം പിന്നെ
ബാക്കി എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു
എക്സാം ഞങ്ങക്ക് സേം ആയത്കൊണ്ട് രണ്ട് എക്സാം ഉള്ള മാസ ആറു മാസത്തെ സെം എക്സാം ആവുമ്പോ രണ്ട് എക്സാം അണെങ്കിൽ ടോട്ടൽ നാല് എക്സാം വർഷത്തില് നാല് എക്സാം ആണെങ്കില് എന്ന് പറഞ്ഞ രണ്ടായിട്ട് ആറു മാസം കൂടുമ്പോ രണ്ട് എക്സാം പിന്നെ ആറ മാസം കടുമ്പോ രണ്ട് എക്സാം അങ്ങനെ ഒരു വർഷം
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു സെം രണ്ട് എക്സാ ഒള്ളോ പ്രാക്റ്റിക്കൽ
പ്രാക്ടിക്കൽ ഉണ്ട് ഇല്ലല്ല തിയറി രണ്ട് എക്സാമ ഉള്ള പ്രാക്ടിക്കൽ അല്ലാത ഉണ്ട്
ആ ഓക്കെ ഓക്കെല്ലാതോ ആ
അതിപ്പം ആദ്യത്തെ സെമില് രണ്ട് എക്സാം കഴിഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാക്ടിക്കല് പിന്നെ അടുത്ത എന്താ സെമ്മില് രണ്ട് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാക്ടിക്കൽ അങ്ങനെ ഇനിയിപ്പോ സെമ്മ ഇത് കാണും പ്രാക്ടിക്കൽ അങ്ങോട്ട് കാണും എല്ലാ വർഷവും
പിന്നെന്താ
പിന്നെ എന്താ വീട്ടിലൊക്കെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ
സുഗായിട്ടിരിക്കുന്നു
ആഹ അവളിപ്പൊ എന്താ പരിപാടി
അവടെ ഇപ്പൊ ചെറിയ രീതിലാ പോട്ടരു കളനിക്കാൻ പോവാ
എവിടെയണാണ്
അടുര് ഒരു കടയിൽ നിക്കാൻ പോവാ ഇവിടെല്ലേ
എവിടെ
തുണക്കട ഇല്ല അടൂരി
തുണി കട ആ ആ ഹാ
അപ്പൊ അവക്ക് ഒരു ജോലി കിട്ടുന്ന വരെ അവിടെ അവടെ ചുമ്മാരിക്കുവ അല്ലേ അവിടെ പോയി
ആ അതാ നല്ലത് വെറുതെ ഇരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും നോക്കുന്നതാണ് നല്ലത്
അ അപ്പ അങ്ങന നള്
ആഹ
ആ നിന്നോടെ ഞാനിങ്ങനെ കഥ ചെയുന്ന കാര്യം ആവ പറ
ആഹ് എന്നോട് ജോഷം പറഞ്ഞു ഇങ്ങനെ അത് അവൻ പറഞ്ഞു ഇതുപോലെ എന്തോ നീ കഥയൊക്കെ എഴുതിപ്പിച്ച് എഴുതി എതുവാ കണ്ാലെ പോയിരുന്നപ്പോൊ എല്ലാരോടും കഥയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു
ആഹ
ഉം എന്തതിനെ പറ്റിയായിരുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു കൊറെ
ആഹ ഞാൻ അങ്ങനെ ക്രൈംകില്ലറിനെ കുറിച്ച് എഴുതിയ
ആഹ എന്നിട്ട് എഴുതിയോ
എഴുതി പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫില്ലേ തീരാറക്കൽ വേണ്ടി എഴുതി ഏ എത്ര തപ്പിട്ട് കിട്ടുന്നില്ല
ആഹാ അഹാ നീ ഇങ്ങനെ പേ പേപ്പർ പേപ്പറിലാണൊ എഴുതുന്നെ
ആഹ ഒക്കെ റഫയ്തു എന്നിട്ട് പേപ്പർ എഴുതിട്ട് നമ്മള് ഒര് നോവലാക്കി കൊടുക്കണങ്കിൽ നോവലാക്കി കൊട്ത്താൽ.
ആ ഹ ഹ ഹ ഹ ഹ ഹ ഉം.
ഇനിയ് സമയം കിട്ട ഇനിയ സമയം കിട്ടോന്ന് ഹ് അറിയത്തില്ല.
ഉം
മായിക്കുമ്പളെ മടക്കാൻ വിട്ടു.
ആഹ ഇടക്കൊക്കെ വായിട്ടിരിക്കുമ്പോൾ കൊർച്ച് കൊർച്ച് എഴുതി വെക്കണം.
രണ്ടു ദിവസം ഞാൻ മറ്റേ ബിബിന്റെ കൂടെ പണിക്ക് പോയപ്പോ അന്റെ ഫോൺ ഗ്ലോ പോയി
ഈ ആ ഞാനൊര് വട്ടം പോയതാ അവന്റെ കൂടെക്കെ പണിക്ക് പോയതാ എന്റെ പൊന്നോ ഞാനും. ഏഹ് മാമിനോട് പോയതാ പോയിട്ട്. ട്ട് ഞങ്ങള് പെട്ടുപോയി ഞങ്ങള് രണ്ട് മണിക്ക് പോയായിരുന്നു. രണ്ടാൾ അല്ല രണ്ടല്ല ഒരു മണിക്കാ തോന്നുന്ന് ആ ഒരു മണിക്ക് പോയി. ട്ട് ഈ ഒരുസം മൊ
ആണ് പിന്നെ രാത്രി വന്ന് കെടന്ന് പിന്നേ പിറ്റേ ദിവസം പിന്നേ പണിക്ക് പോയേക്ക.
ആഹ് നീ നീ പോയിട്ട് എങ്ങനെണ്ടായിര്ന്നു.
എനിക്ക് കൊയപ്പല്യണിയാ നമുക്ക് ഹ് കൊയ്പുല്ലാത്ത പണിയ എനിക്ക് ഇഷ്ട്ടപ്പെട്ടു.
ഷേ കൊർച്ച് പ ഷേ ഉച്ചക്ക് ഫുഡ് അല്ല ഉച്ചക്ക് ബിരിയാണി അല്ലേ.
ചേല സമയത്ത് ഊണും.
ആഹ് ഒരു വലിയ ഒരു വലിയ മര പൊതി ബിരിയാണി ല്ലേ പൊതി ബിരിയാണി.
ആഹ് അതെ അതെ
ഉം അത്യാവ്ശ്യം കൂടുതലുണ്ട് അയ്നകത്ത്.
ആഹ് ആഹ
ആഹ് ഞങ്ങക്കു അന്നതാ വാങ്ങി തന്നെ.
ആഹ പുള്ളി അങ്ങനെ എല്ലാ ഓട്ടോ അങ്ങനാന്ന്യ വിളിച്ച
അല്ല അത് ഓർഡർ ചെയ്തത് അങ്ങനെയാണ് അവര്. ഏഹ് എല്ലാ വട്ടം എവിടെപ്പോയാലു അവര് ബരിയാണി കൊടുക്കുത് ഉച്ചക്ക് ഉം ഞങ്ങളന്ന് പോയപ്പോ അതാതന്നെ ഉം നാട്ടിലോട്ട് വന്നിട്ട് വേണം കൊർച്ച് വ് ഏ വർക്കിന് പോവാൻ.
ഈ പുള്ള് പുള്ളി ചെലപ്പൊ ദുബായ്ക്ക് പറക്കാൻ നോക്കുവായിരിക്കും.
ആഹ് ഓ ഇല്ല പോ ആ വർക്ക്ന് ഞാൻ പോണ്ല്ല എനിക്കത്. ഒരു മടുപ്പായി ഭയങ്കര പട്ടിപ്പണിയ കൊർച്ച് വ ഏറെ പണിയെടുക്കണം ആ പൈസ ആണെങ്കിലൊ കേട്ട്റിങ്ങ്ൽ പോയിക്കഴിഞ്ഞാ. അത്യാവ്ശ്യം പൈസ കിട്ടും. ഫുഡും ഫുഡും കിട്ടും വീട്ട്ലും കൊണ്ടുവരാം ഏ ഇപ്പതുഎല്ലാം. ത്ര രാവിലെ പോയിക്കഴിഞ്ഞാൽ നാലുമണി ആവുമ്പൊ തിരിച്ചും വരാം പിന്നെ ചിരിച്ചും കളി ചെ സമയം പോവും എളുപ്പ സമയം പോവും ഇത് സമയം പോവത്തില്ല.
ആഹ്.
ഒട്ടും സമയം പോവത്തില്ല അവിടെ ഇങ്ങനെ ഇരിന്ന് ഇരിന്ന് ക്ലീൻ ആക്കിക്കോണ്ടിരിക്കണം.
പ്പ നീ നാട്ടിൽ വന്ന് ഏത് പണിക്ക് പോവാന ആഹ അവന്മാർ
ഞാ എന്തായാലും ജോഷനെ ഒന്ന് കണക്റ്റെയ്തിട്ട് കൊറച്ച് മറ്റേ കേറ്ററിംഗ് ഏഹ് വെളമ്പ് വെളമ്പ് ട്രോജന്
ആഹ റോജനെന്നെ കണ്ടിരുന്നു വൈകി റോജൻ നാട്ടില്. ഒണ്ട്.
ആഹ് ഇല്ലില്ല ഞാൻ നാട്ടിലില്ല.
അതെനിക്കറിയാം അതോണ്ടാ ഞാൻ ചോയ്ച്ചത്.
അല്ല അവന് വേറെ നമ്പർ ഉണ്ടല്ലോ അവരുടെ ഫ്രൺസിന്റെ നമ്പർ ഉണ്ട. അപ്പ അത് കോണ്ടടാക്റ്റെയ്താ മതി ഉം ന്നിട്ടൊന്ന് വിളിച്ച്.
കാശ് വന്നാ നിന്റെ കയ്യിൽ കാശി ഇരിക്കത്തില്ല അത് വേറൊര് കാര്യം. ഏഹ് അവ്ടായാലും കാശി കാണത്തില്ല
ആഹ് എനിക്ക് ആദ്യം പൈസ കൊറച്ച് ഒപ്പിച്ചിട്ട് ഈ ലോൺ എല്ലാം ഒന്ന് ക്ലോസാക്. എല്ലാ ലോണും ക്ലോസ ആക്കി കൊറച്ച് എട ലോൺക്ലോസ് ആയി കഴിഞ്ഞാ പിന്നെ പൈസ് ജായിട്ടിരിക്കുംന്ന് പറഞ്ഞ് കിഞ്ഞാ അവിന്ന് ഇവട്ന്നു പൈസ കിട്ടി കഴിഞ്ഞ പിന്ന അത് കൈര്ന്നോളും ഈ ലോണേ ഒള്ളോണ്ട് കി കിട്ടുന്ന പൈസെ എല്ലാ അടഞ്ഞടഞ്ഞു പോവ
അതെന്താന്നറി നമ്മളീ പഠിത്തം കഴിയാതൊന്നും പയ ശരിയാകത്തില്ല കുഞ്ഞേ
ഉം
പട്ത്തം കഴിഞ്ഞഞ് ജോലി സെറ്റ് ലെക്കെ ആഉമ്പള അന്നേരം തന്നെ നമ്മടെ പ്രായം തന്നെ പറയ
ആഹ് കയ്യിലൊന്നും ഇരിക്കത്തില്ല ഉം എന്തേലും നോക്കണം അത് വന്നിട്ട് വേണം കൊറച്ച് പൈസ എവിടുന്നേലും ഒന്ന് ഒപ്പിക്കണം ന്നട്ട് ആ പൈസ ആ ലോണെല്ലാം ക്ലോസ് ആയി കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന പൈസ എല്ലാം ക ന മ്മടെ ചെലവിന് എടുക്കാലോ ഇതാണെങ്കി കിട്ട്ന്ന പൈസ ലോൺലോട്ട പോകുന്നേ
ആഹ് എന്റെ അവസ്ഥ അതു പോലെയ എനി ക്കി ലോണൊന്നും ഇല്ല ലോൺ വീട്ടിന്റെ ചെലവ് അങ്ങനെയൊക്കെ എനിക്ക്
ആഹ് ലോൺ ഒരിക്കലും എടുക്കാൻ പോവല്ല് ലോൺ എട്ക്ക്ന്നേക്കാ നല്ലത് അല്ലാനോക്കുന്നയ
ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ലോണൊന്നും ഞാൻ എടുക്കാൻ പോകത്തില്ല ഞായർ
ഉം ആഹ് എട അത് പറഞ്ഞപ്പയ ശബരി വണ്ടി എടുത്തു
ഏത് ആഹ് ഞാൻ കണ്ടായിര്ന്ന് റ്റാറ്റസ് കണ്ടായിര്ന്നു
ആഹ് സ്പ്ലെണ്ടർ
ഉം അവൻ ജോലി കർ
എട അവൻ ജോലിയ്യുവ അവനെ എന്താ അവന് രണ്ട് അവനെങ്ങാണ്ട് ആറു മാസം കഴിഞ്ഞപ്പള് അവന് ജോലി കിട്ടി ഇപ്പ പ്ലസ് ടു കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞപ്പോ അവ മറ്റേ ഇതല്ലേ പഠിച്ചേ മ
വഴം ആഹ് ഉഷാവ എവടെ തന്നെയ അവടെ തന്നെയാണോ
അവിടെ തന്നെ എരുമേലി
ആഹ് ആഹ്
ഞവന് വിടെ നിക്കിന്നെ അപ്പം അവൻ എത്ര ഒണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ കുടി ഇരുവഹ് തായെന്തോന്നുന്നു
ആഹ്
ഉം
എംപ്ലോയ്മെന്റ് കൊഴപ്പൊല്ല പിന്നെ കൂടി കൂ
ആഹ് അത് കൂടും കൊറെ നാള് നിന്ന് കഴിയുമ്പഴ്ത്തേക്ക് കു അല്ല എനിക്ക് അതാ പോ ഫാർമസില് എനിക്ക് പൈസ കൂടുന്ന് എനിക്ക് തോന്ന്ന്നില്ല ഈ ഹോ ഹോസ് പിറ്റ് ഹോസ്പിറ്റൽ സൈഡി മാത്രമേ പൈസ കൂടത്തൊള്ളൂ ഫാർമസിൽ എനിക്ക് തോന്നുന്നില്ല പൈസ കൂടു എന്ന് മ്മള അവിടെ തന്നെ പെർമനന്റയിട്ട് നി
മാനെ മാക്സിമം എത്ര കിട്ടൂടാ ഇങ്ങനെ കൂടുവാണെങ്കി
പൂ പതിനഞ്ച് പതിനാറൊക്കെ ആയിരിക്കും എന്തായാലും അത്രേ കാണത്തൊള്ളൂ
രാമനെവെ ഇങ്ങനെ വേറെത് നോക്ക്ണേ ഹോസ്പിറ്റലിൽ വല്ലം നോക്കാ പറ അവ
ആഹ് അറിയില്ല അങ്ങനെ അവന്റെ കാര്യം എടാ എന്നാ ശരിയ എന്നാ സമയം ഒത്തിരിയായി ഓക്കെ ഓക്കെ ഉം